ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം ചായൊക്കെ കുടിച്ചോ
ഇല്ല ചായ കുടിച്ചില്ല ഇതാ ആവുന്നുള്ളൂ കുടിക്കാന്
ആ മക്കളൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണോ
ഇല്ല ഇല്ല വന്നു അവര് ഏ മൂന്ന് മണി മൂന്ന് മണി ആവുമ്പോഴേക്കും എത്തും മൂന്ന് മണിയാകുമ്പോ വന്ന്
ചെയ്തിങ്ങ് നിൽക്കുകാണ് ഇവിടെ എന്താ വീട് കൊറച്ച് തായെയാണേ അപ്പൊ അങ്ങോട്ട് ഓലെ വണ്ടിയൊന്നും ഇറങ്ങൂല മുകൾക്ക് കേറണം അപ്പൊ ഇങ്ങനെ അയിന് വേണ്ടി വെയിറ്റ് ചെയ്തിങ്ങനെ നിക്കുവാണെ
ആ കുട്ടികളെ എടുക്കാൻ ഇപ്പൊ താഴത്തേക്ക് വരണ്ടി വരും ഇല്ലേ
അല്ല വീട് തായെ ആണ് മുകൾക്ക് കയറണം കുറച്ച് പോരാനുള്ളൂ ആ ചായക്കെന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കുമോ പൊരി ഐറ്റംസോ എന്തങ്കിലും വേണോ
ഇല്ല ഇല്ല ഇല്ല ഇവര് ഏ മൂന്ന് മണിക്കാണ് ക്ലാസ് കഴിഞ്ഞ് വരുന്നത് മൂന്ന് മണിക്ക് വന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് ചോറ് കൊടുക്ക
ആഹ്
ചോറ് കൊടുത്താ പിന്നെ ഒരു അഞ്ച് മണിയൊക്ക ആകുമ്പോ എന്തേലും ചായയോ എന്തേലും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് ആണ് അധികം കഴിക്കല് ഇന്നിപ്പോ ഞാനിങ്ങനെ അടണ്ടാക്കി ആലോചിച്ചിട്ട്ങ്ങൻ നോകാണ് ഞെ
ആഹ് ഞാനുണ്ടാക്കലണ്ട് ഇടക്കടയും ക്കിഷ്ടാണ് ന്റെ വീട്ടിൽ പോയാല് ഉപ്പ ഇങ്ങനെ പറി അടണ്ടാക്കാനേ അപ്പൊ പൂവട അല്ലെങ്കിൽ സാധാരണ തേങ്ങ കിട്ടാടണ്ടല്ലോ ചപ്പാത്തി പോലെ അധികം അങ്ങനെയണണ്ട അക്കല് പിന്നെ അയ്ന്റെ മുകളില് ഒരുരു പൂണ് നെയ്യൊക്കെങ്ങനെ ഒഴിച്ച് ഇൻക്ക് ആഹ് നെയ്യ്ന്റെ പച്ച ടേസ്റ്റില് കഴിക്ക ഇൻക്ക് ഭയങ്കര ഇഷ്ടാ അപ്പൊ ഹസ്ബൻറിന്റെ വീട്ടിന്ന അങ്ങനെ ഉണ്ടാക്കുല അപൂർവക്കെ ഉണ്ടാക്കുള്ളൂ ആഹ് ആഹ് അതെ ന്റെ വീട്ടില് പോയാല് അ ധികംണ്ടാക്കും ഈ റേഷൻ കടൽ നിന്ന് ആട്ടപ്പൊടി കിട്ടുവല്ലോ അത അധികോടണ്ടാക്കി ങ്ങാട്ന്നെയാണ് കയ്യില്
ആഹ്
പിന്നെ ഈ യൂട്യൂബൊക്കെ നോക്കിങ്ങാണ്ട് കുക്കിംഗക്കെ ചെയ്യലുണ്ട് ഞാാന് ഈ ചെയ്യലുണ്ടോ
ഏയ് ഇല്ല ഇല്ല
അങ്ങൻത്തെ കുക്കിങ്ങിനോട് താല്പര്യല്ലല്ലേ ഇൻക്ക് വയങ്കര താല്പര്യണ്
അങ്ങനെ യൂട്യൂബില് നോക്കിട്ട് അങ്ങനെ പ്രത്യേകായ്ട്ടൊന്നും ചെയ്യലില്ല അല്ലാതെ ഇവര് മ മക്കൾ എന്തെങ്കിലും പറയോക്കേണ്ന്ന്ണ്ടെങ്കി അങ്ങനെ ണ്ടാക്കി കൊടുക്കന്നല്ലാതെ
ഓരോ ട്രെൻഡിങ് ഐറ്റംസ് ഒക്കെണ്ടല്ലോ അതൊക്കെ പിന്നെ മുക്ക് യൂട്യൂബ് ക്യാലെല്ലേ കിട്ടുള്ളൂ അപ്പോ അതൊക്കെങ്ങനെ യൂട്യൂബില് നോക്കിങ്ങാണ്ട് ഞാ നങ്ങനെ ട്രൈ ചെയ്ത് നോക്കും ചിലതൊക്കെ നല്ല ശരിയാവും ചിലതൊന്നും കുഴപ്പമല്ല ഒപ്പിക്കാന്നില്ല മട്ടം അങ്ങനെ ഈ ഫുഡിങ് അത് അത് ഫസ്റ്റ്ത്തെ പ്രാവഷ്യം ണ്ടാക്യോക്യപ്പോ അത്രൺ ശരിയായില്ല കരുതി പോലെ വന്നില്ല പിന്നെ രണ്ടമത്തെ പ്രാവശ്യ ഞാന്റെ വീട്ട പോയ ഇപ്പൊ പാലൊണ്ട് ണ്ടാക്ക്യോക്കിഞ്ഞി അത് കൊഴപ്പല്ലാതെ കിട്ടി അതേപോലെ പിന്നെ ഫ്രൈഡ് റൈസ്ണ്ടാക്കി അത് രണ്ടു പ്രാവശ്യ ആക്കിട്ട് അങ്ങനെണ്ടാക്കി
നാ ആഹ് അതൊക്കെ ഇവിടെ ഇവിടെ സ്ഥിരം ഇവർക്ക് ക്ലാസ് പിനെ എന്താണ് എന്നുംഇങ്ങനെ കൊണ്ടോണില്യ എന്തെലും അത് ഒരാൾ ചോറ് കൊണ്ടോവു ഒരാൾ ചോറ് കൊണ്ടോവില്ല അപ്പൊ പിന്നെ ഓരോ ദിവസം എൻ ഒരാൾ ചപ്പാത്തിയാ കൊണ്ടോഉന്നത് എന്താണ് ഒരാൾ ച് ചോറും ഒരള് ചപ്പാത്തി കൊണ്ടോഉന്നെ അപ്പ ഇപ്പം പറയും എന്നും ചപ്പാത്തിയല്ലേ ഒന്ന് മാറി മാറിണ്ടാ അപ്പൊ പിന്നെ ഒരുസം ഫ്രൈഡ് റൈസ് ഒരുസം ചപ്പാത്തി ഒരുസം മറ്റേ നൂഡിൽസ് നമ്മള് വെജിറ്റബിൾ ഒക്കെ ഇട്ട് ണ്ടാക്കില്ലേ ആഹ് അതുപലെണ്ടാക്ക അങ്ങനെ ഓരോന്നോരോന്നായി അങ്ങനെ ഒരുവിധംഎല്ലാ ണ്ടാക്കുന്നുണ്ട് പക്ഷെ യൂട്യൂബ് നോക്കിയിട്ട് കാര്യയിട്ട് അങ്ങനെ ഒന്നും താവില്ലേ പ്പങ്ങനെ മഴങ്ങനെ പെയ്യുന്നുണ്ട് അപ്പക്ക്ങ്ങനെ തോന്ന ഒന്നില്ലങ്കിൽ പൂവട ണ്ടാക്ക തായിരുന്നു അല്ലെങ്കി മറ്റേ എലേല് വര്ത്തിയിട്ടുള്ള അടല്ലേ അതെ ന്തെങ്കിലുണ്ടാക്കായിരുന്നുന്ന്ണ്ട് പക്ഷെ മടിയുണ്ട് അപ്പൊ
ഫ്രൈഡ്റൈസ് ഇ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങൻത്തെ കാ കാരണങ്ങളൊക്കെങ്ങനെ കാര്യങ്ങളൊക്കെ അ ഫോണിൽ കാണുമ്പോ ചിലത് നമ്മള്ങ്ങനെ ഫേസ്ബുക്ക് യൂട്യൂബിലൊക്കെങ്ങനെ കാണുമ്പോങ്ങനെ ആഹ് ഷോർട്ട് കാണുമ്പോങ്ങനെ വരോല്ലോ അപ്പൊ അങ്ങൻത്തെ ഷോട്സിൽ നമുക്ക് ഇഷ് ടായാതൊക്കെ ണ്ടെങ്കിൽ അങ്ങനെ ന്താണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുമ്പോ ഉള്ളിലെ സാനങ്ങളൊക്കെ ആണെങ്കി അതേപോലെ ഈ ലോഡഡ് പ്രൈസ് അത് നോക്കണം പക്ഷെ അതിന്റെ ഇതാ ചീസ് കിട്ടില
ആഹ് അയ്ന് ചീസ് നല്ലം വേണം
ചീസിന് ആഹ് നല്ല റേറ്റ് ആണ് ർഞ പ്പൊ പിന്നെ പിന്നെ വേടിക്കര്തിങ്ങാണ്ട് അങ്ങനെ വേടിച്ചില്ല
ഉം അത ഞാൻ ഇന്നലെ ഇതുപോലെ മീഡിയ അങ്ങനെ ട്രോൾയ്ത് കാണും കണ്ടോണ്ടിരിക്കുമ്പണ്ട് എന്താ അഹ് കോ കോവെക്കില്ലി കോവയ്ക്ക എന്റെ ചോപ്പ്യ്തിട്ട് തോരൻവെക്കുന്നു ഇന്ന്ന്നിട്ട് ഞാനത് അതുപോല ഒന്ന ഉണ്ടാക്കി നക്ക ഇന്നലെ വെുതെ ഇങ്ങെ വീഡിയോ രുന്ന് കണുമ്പോൾന്നല്ല രാത്രി കണ്ട അപ്പോൾ ഇന്നാണെങ്കിൽ കോ വയ്ക്കയാണ് പിലി ക്കന്നപ്പാ ഞാൻ അത് അതുപോലെ ചെയ്തോക്കി മറ്റേ ഈ ചോപ്പറിൽ ഇട്ടിട്ട് നമ്മള് കുഞ്ഞ് കുഞ്ഞ് കട്ടിയില്ലേ ചെറു ചെറുതാക്കിയിട്ട് ചോപ്പ് ചെയ്തിട്ട് അങ്ങനെ അതും സവാളയും കൂടെ ഷോപ്പ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പൊ ആ രസ ആ രസുണ്ട് ഞാന് അല്ല ഉപ്പേരിയല്ല തോരൻ അതായത് ഇത് ആ് ഇത് എണ്ണയില് ഇട്ടിട്ട് കടുകിട്ടിട്ട് എണ്ണയിൽക്കി ഇട്ടിട്ട് ഇതിങ്ങനെ മേക് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലോട്ട് തേങ്ങയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ചിട്ട് അതിലോട്ട് ഇടാം വേറൊ ഒന്നും ചെയ്യയില്ല ആ എണ്ണ എണ്ണ കടുകിടുന്നത് ഏ കടുകും ഉ പിന്നെ ഉഴുന്നില്ലേ ഉഴുന്നും കൂടെ ഇട്ടിട്ട് അതിലോട്ട് ഇട അപ്പെ ഞാനൻ ഇന്നപ്പോ കഴിക്കുമ്പോ ൻ ഹസ്ബൻഡന്റെറെടുത്തന്ന് ചോദിച്ച ഇ എന്താ എന്താണ് ഇത് കഴിക്കുന്നത്ന്ന് ചോദിച്ചപ്പോ പറയാ മറ്റേ മാണിത്തട്ടല്ലിയയും ഏ വാഴക്കൊലയുടെ മണിൽേ ആ ത് ന്ന് ഹ് ഹ് ഞാൻ ചോദിച്ച ഒന്നും കൂടെ നോക്കി നോക്കന്ന് പറഞ്ഞ അതല്ലേ ഇന്ന് അപ്പൊ ഞാൻ പറഞ്ഞു കോവക്ക കേനർ നോക്കുമ പറയ ആ രസുണ്ടല്ലോ
ആ അത് നമ്മൾ ആദ്യമായിട്ട് ഇണ്ടാക്കുന്ന വെറൈറ്റി ഐറ്റംസ് ആവുമ്പോളേ എന്താണ് ശരിക്കും മനസ്സിലാവലല്ലോ അതേപോലെ ഈ പപ്പായ കൊണ്ടുണ്ടല്ലോ ഈ ഈ പറഞ്ഞ പറഞ്ഞ പോലെ ചെറുതായിട്ട് നുറുക്കങ്ങാണ്ട് ഒരു ഇത് കാബേജു പേരിയാണേെന്ന് തോന്നുള്ളൂ
ആ ആ
ആ ഞങ്ങള് ഇവിടെ കുടുംബത്തിലുള്ള ഒരാള് ആഹ കുടുംബത്തിലുള്ള ഒരാൾ അതൊന്നും കഴിക്ക കൂല എന്നിട്ട് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓല് കഴിച്ചു കഴിഞ്ഞിട്ട് ഓലക്ക് മനസ്സിലായിട്ടില്ല അത് പപ്പായാണ് സാധനംന്ന്
ഉ ഉം ആഹ് പപ്പായി അതുപോലെ ചോപ്പ ചെയതാ മതി മനസ്സിലാവില്ലയ ഉ ഒന്നുംല്ലെങ്കിൽ നമ്മൾ ചോ മറ്റ തി ഞാനിത് വലിക്കുന്ന സംഭവോണ്ട് ഈ ഒരു ബോക്സ് പോലെ അതിന്റെ ഉള്ളില ഇട്ടിട്ട് വലിക്കുക അപ്പൊ അത് ചോപ്പാവും എന്താണ് അല്ലാതെ നമ്മളൊരു മറ്റേ സാധനത്തിൽ വെച്ചിങ്ങനെ ഒരതില്ലേ ഒരതിയിട്ടും ഉണ്ടാകും പക്ഷെ ഒരുതുന്നത് ബുദ്ധിമുട്ടാ കയിന് നല്ല വേദന ഇതൊരു ബോ ചണ ബോക്സിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി അത് നല്ല ചതഞ്ഞഞ് കിട്ടും
ആഹ
നമ്മള ഈ ചത ഉള്ളി ചതച് തുപോലെ ആയി കിട്ടും അത് മനസ്സിലാവുന്നില്ലേ അത് കാണുമ്പോ ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ടേസ്റ്റ് ഉണ്ട് സംഭവം ഈ ഉച്ചക്ക് മാത്രല്ലേ ഈ തോരൻ വേണ്ടുള്ളൂ അത് കാരണം കുറച്ച മതിയേനി അപ്പൊ ഒരു കാക്കിലോനോ അല്ലെങ്ക കിലോനോക്കെ കുവയ്ക്ക വാങ്ങിക്ക കഴിഞ്ഞാ രണ്ട മൂന്നാല് തവണ ഉണ്ടാക്കാണ്ടാവും അപ്പോ ഓരോ ദിവസ ഓരോമോഡലിൽ ഉണ്ടാക്കി
ആഹ് എന്തെങ്കിലൊക്കെ ഒരു വെററ്റി ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാലേ നക്കന്ത ടസ്റ്റ്
നോർമലി ആ നോർമലി ഉണ്ടാക്ക വെക്കുന്നത് റൗണ്ടിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കടുകിട്ട് വറവിട്ടിട്ടു ഉപ്പേരി അങ്ങനെ ഉണ്ടാക്കുക പിന്നെ അല്ലാതെ ഞാൻ കിഴങ്ങങ് ഇട്ടിട്ടുണ്ടാക്കും
അങ്ങനെ ഇണ്ടാക്കൽ കോവക്ക
ആ കെ അല്ലാതെ ഞങ്ങൾ കിഴങ്ങിട്ടുണ്ട് ണ്ടാക്കും കിഴങ് ഇടുമ്പോ അതില് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടും കിഴങ്ങും ഈ സ് ഇതും കൂടെ കോവയ് കൂടെ അതും വല്യ ഇഷ്ടമാണ് അയിന്റെ ഇടെകുടി കൂടെ ഇതും കൂടെ ആകുമ്പോ ഒരു ദിവസം ഇങ്ങനെ ഉണ്ടാക്കാറ് ഉം എന്തെങ്കിലുമൊക്കെ ഇണ്ടാകണ്ടേ ഡെയിലി എന്നും ഇങ്ങനെ കഴിക്കുന്നണ്ടേ
അതെ
ഇപ്പ ഇങ്ങനെ മഴ പെയ്ത് നിക്കുമ്പോ എന്തേലുമൊക്കെ കഴിക്ക ങ്ങനെ തോന്നുന്നത് പക്ഷെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മള് തന്നെ ഉണ്ടാക്കണം